ഹലോ കേക്കാവോ
ആ കേക്കാം കേക്കാം
എന്തയ്യുവായിരുന്നു
ഞാനൊരു സിനിമ കാണുവായിരുന്നു
ഏത് സിനിമ
വാഴ റ്റു
കണ്ട് കണ്ട് ആ അത് നല്ല ഞാനത് തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു
ആഹാ ഞാ ഉം എനിക്ക് എ ന്തോ വല്യ എനിക്ക് എനിക്കോന്നുന്നുവാഴ വണ്ണാണ് എനിക്ക് കുറച്ചൂടി ഇഷ്ടപ്പെട്ടത്
ആണോ പക്ഷെ എനിക്ക് തിരിച്ചാ എനിക്ക് ഞാൻ വാഴ വണ്ണും വാഴ ടൂവും തിയേറ്ററിൽ പോയി കണ്ടതായിരുന്നു പക്ഷെ വാഴ വണ്ണിനെ കാലും എനക്കിഷ്ടപ്പെട്ടത് വാഴറ്റൂവാ
ഉം പക്ഷെ എനിക്കെന്തോ ചെലപ്പോ തീയറ്ററിൽ പോയി കാണാത്ത കൊണ്ടായിരിക്കും
ആ ആ ചെലപ്പോ അതുകൊണ്ടായിരിക്കും പക്ഷെ തിയേറ്ററിലെ എക്സ് എക്സ്പീരിയൻസ് നല്ല ആയിരുന്നു കാരണം അതിലെ പാട്ടൊക്കെ ഇല്ലേ? അതില പാട്ടും ആ മറ്റേ ശീനൊക്കെ അടിപൊളി ആയിരുന്ന് തിയേറ്ററീ വെച്ച് കാണാൻ അടിപൊളിയായിരുന്ന് എനിക്ക് ക്കത് അത് വീണ്ടും കണ്ടാലോന്ന് തോന്നിയൊരു സിനിമ ആയിപ്പോയി ഈ വാഴാ റ്റൂ അതേപോലെ അതിനകത്ത് അഭിനയി ച്ചവരെയൊക്കെ നമുക്ക് പരിചയം ഉള്ളതും അവരെയൊക്കെ ഇത് കണ്ട് നമ്മള് ചി ചിരിക്കുന്നതും ആയോണ്ട് അവരൊക്കെ ഇങ്ങനെ വലിയ സ്ക്രീനി കണ്ടപ്പം ഭയങ്കര സ സന്തോഷ ആയിര്ന്ന്.
എനിക്ക് പക്ഷെ അതിലെ ക്ലൈമാക്സ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളു നല്ല രീതിക്ക് ബാക്കി ഇഷ്ടപ്പെട്ടില്ലന്നല്ല ഓക്കെ കണ്ടിരിക്കാൻ കൊള്ളാം
ആണോ എനി ആഹ് എനിക്ക് പക്ഷേ ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെനി വണ്ണിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ആ സിനിമയാണ്
ആഹ്
പിന്നെ പക്ഷെ അതില പാട്ടൊക്കെ അടിപൊളിയ ആയിരുന്നു ഏത്
മോഹിനിയാട്ടം
മോഹിനിയാട്ടം ഞാൻ കാണ്ടില്ല കുറെ പേര് കാണാൻ പറഞ്ഞരുന്നു പക്ഷെ ഞാൻ കണ്ടി അല്ലാതെങ്ങനെ ഉണ്ട് ആണല്ലേ ഞാൻ കൊറെ പേരെ പിന്നെ ഈ സിനിമയെ പറ്റി പറയുന്നതൊക്കെ കേട്ടായിരുന്നു
ഉം എനിക്ക് തന്ന അതും തിയേറ്റർ എക്സ്പീരിയൻസ് കിടിലൻ ആയിരിക്കും
അതെ ഞാൻ പക്ഷെ ഭരത അയിറെ ഫസ്റ്റ് ഭരതനാട്യംല്ലേ ആ ഭരതനാട്യം ഞാൻ കണ്ടായിരുന്നു പക്ഷെ മോഹിനിയാട്ടം കണ്ടില്ല ഭരതനാട്യം ഇത് എങ്ങനെ കോമഡി സിനിമയല്ലേ കോമഡി അല്ലേ ഇപ്പോഴും ത്രില്ലറ ഉണ്ടോ അതിന് അകത്ത് ആ ഉണ്ടല്ലേ ഞാൻ ഭരതനാട്യം കണ്ട ഓർമ്മയുണ്ട് പക്ഷെ മോഹിനിയാട്ടം കോമഡി ത്രില്ലർ സിനിമയാന്നൊക്കെ എല്ലാരും പറയുന്ന കേ ട്ടു പ്പ അത് കാണണം എനിക്ക് എന്തായാലും കാണണം അത സിനിമ
എനിക്ക് വാഴ റ്റുവിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് ഉം വാഴ റ്റുവിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത്
ആണല്ലേ അപ്പൊ ഒന്ന് കണ്ട് നോക്കണം അതേപോലെ ദൃശ്യം ഇറങ്ങാൻ പോണ് ഇരുപത്തിനാലാംത്തിയങ്ങാണ്ട് ദൃശ്യം റിലീസ് അല്ലേ ഈ മാസം ഇരുപത്തിനാലിന് ഇരുപത്തി നാല ണെന്നാണ് തോന്നുന്നത് ഇരുപത്തഞ്ചാണോ
അല്ല ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ആണെന്ന് തോന്ന്
ആഹ് അത് എനിക്ക് തിയറ്ററി പോയി കണ്ടാ കൊള്ളാംന്നുണ്ട് കാരണം ഇത്രയും വർഷം എന്നാ രണ്ടായിരത്തി പന്ത്രണ്ടിലോ അപ്പൊത്തൊടെ ആണോ രണ്ടായിരത്തി ഓഗസ്റ്റ് രണ്ടാന്ന്റിയോ പക്ഷെ രണ്ടായിരത്തി പന്ത്ര എന്തു രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോണ്ടാണ് ദൃശ്യം ഒന്നെറങ്ങുന്നത്.
ഉം
അന്നോട്ട് ഇത്രേം വർഷ കാത്തിരുന്ന ഒരു സിനിമയല്ലേ
അതാ പക്ഷെ അതിന്റെ ഡയറക്ടർ പറയുന്നെ നിങ്ങൾ വലുതായിട്ടൊന്നും പ്രതീക്ഷി പോയിരുന്നു കാണരുത് അപ്പൊ നിങ്ങൾക്ക് ഇതാവുന്നൊക്കെയാണ് പറയുന്ന
പക്ഷെ ഇത് ഇത്രേം ലാസ്റ്റ് സിനിമേം കൂടിയല്ലേ അപ്പൊ ഈ മൂ ഇത്രയും നാള് കൊണ്ട് ഓട്ടിച്ചതല്ലേ
ഒന്നും അതുമല്ല അങ്ങേര തലേ എന്നൊക്കെ പറഞ്ഞ കഴി ഞാ അബുയ് എങ്ങനാണോ എന്തെങ്ങനെ ഐഡിയകൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതുകൊണ്ടൊരു പ്രതീക്ഷണ്ട് ഉം
അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണന്നുണ്ട് കാരണം ഇനി ജോർജ് കുട്ടിയൊന്നും ഇനി കാണത്തില്ലല്ലോ
പോയി നോക്കാം നല്ല ആളായിരി ചിലപ്പം നമ്മക്ക് എന്തായാലും റിവ്യൂ ന്നോ ക്കീട്ട് പോവാ എന്തായാലും ഫാൻ ഷോയ്ക്കൊന്നും നമ്മള് പോകൂല്ലല്ലോ
അതെ ഹൈ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് പോന്നുണ്ട് ഹൈ എക്സ്പെക്റ്റേഷൻ വയ്ക്കണമന്നും ഉണ്ട് ഡയറക്ട് തന്നെ ഇങ്ങനെ പ പറയുമ്പോ
സത്യം.
പക്ഷേ ജിത്തു ജോസഫ് അങ്ങനെ പറഞ്ഞാലും.
അതാ ശരിയാണ്.
അതെ ആഹ് ഇതായിട്ടാണ് പറയുന്നത് അങ്ങനൊന്നും വയ്ക്കണ്ടന്നൊക്കെയ ആ ഒരു രീതിയിലായിരി ക്കും പറയുന്നേ.
സത്യം ടിസ്റ്റാരിക്കും ഈ സെക്കൻഡ് പാർട്ട് തന്നെ ഫസ്റ്റിലേക്കാട്ടി എന്തോരം ടിസ്റ്റുകളാ
തന്ന അതെ അഭിനയ പക്ഷേ മോഹൻലാലിന്റെയും
റ്റാണ്.
അവരുടെയൊക്കെ അഭിനയവൂം അത് അത്രയും നല്ലതാണ് കൊറേ നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെത് കിട്ട പെട്ടെന്ന് കൊറച്ച് നല്ല സിനിമ ഇതൊക്കെ. ക്കെയ ആരുന്നു ദൃശ്യം എല്ലാം നല്ലയായിരുന്നു
ഹൃദയപൂർവ്വം കണ്ടായിരുന്നു മോഹൻ മോഹൻലാലിന്റെ ഹൃദയപൂർവ മോഹൻലാലിന്റെ എനിക്കിഷ്ടപ്പെട്ടില്ല എനിക്കിഷ്ടപ്പെട്ടില്ലത് ഭയങ്കര ക്രഞ്ചി ആ മാളവിക ഭയങ്കര ക്രഞ്ചി
ആണോ ഓ ശരി എനിക്കെന്തുവാണോ ആവോ ആ സിനിമ ഇഷ്ടപ്പെട്ടു
ഇല്ല അയ്യോ എനിക്കോ ട്രിപ്പിൾ സെവൻ
ആണോ ഞാനാണെങ്കിൽ എനിക്ക് അങ്ങന അങ്ങനല്ല എന്നാ കൊറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെ ഇങ്ങനെ ഒരു സിനിമ കണ്ടപ്പോ ഒക്കെ ഒ ഇഷ്ടപ്പെട്ട്
ഉം
ഞാൻ കഴിഞ്ഞ ദിവസം അ ഇങ്ങനെ ടിവിയില് ഹൃദയപൂർവ്വ സിനിമ ഉണ്ടായിരുന്നു കണ്ടായിരുന്നു അതേപോലെ ഇപ്പൊ അതിരടിയ നല്ല സിനിമയാന്ന് പറയുന്നു കൊറേ പേര് റിവ്യൂ ഇട്ടേക്ക് നേട്ടമാ ഇങ്ങനെ ചിരിക്കാനുണ്ട് തമാശ ഉണ്ട്
ആ ഈ മമ്മൂട്ടിയുടെ മോഹലന്റെ മറ്റേ പാട്രിയോട് എന്നാ പാട്രിയോട്
പാട്രിയോട് ആ ആ അങ്ങനെ സിനിമ കുഞ്ചാക്കോയും ഫഹദ് ഫാസിലും
ന്ന്
ആണോ അയിന് പറ്റിയുള്ളരു
എന്റെ ഒരു ഫ്രണ്ട് കാണാൻ പോയി കൊള്ളൂലന്ന് പറഞ്ഞ അവൻ പക്ക മോഹൻലാൽ ഫാനാണ് ഇത് അവൻ കൊള്ളുല്ലാന്ന് എന്ന് പറയുമ്പോൾ പിന്നെ
അപ്പൊ പിന്നെ അപ്പൊ കൊള്ളത്തിലായിരിക്കും
കൊള്ളും
പക്ഷെ എല്ലാണ്ട് എല്ലാവർക്കും ഒരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ഒരു സിനിമയല്ല കൊറേ നാൾ. ശേഷം വീണ്ടും കൊറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുന്ന സിനിമയായി ഇന്ന്
ഉം.
ത്ത് മോഹല എല്ലാലും മമ്മൂട്ടി ഫ ഇപ്പ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഇക്കുന്നതാ ഫഅത് ഫാസില്.
ആ കുഞ്ചാക്കോ ബോബൻ.
നയൻതാര നയൻ ആ നയന്താരേം
ആഹാ ശോ എന്ന്ട്ട് എന്തര് പറ്റിയോ കഥ
കഥ മോശമായോണ്ടായിരിക്കും. അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ വെച്ചാ അത്ര ഇരുന്നിട്ട് കണ്ടപ്പോള്ളാവുന്ന ഇതുവായിരിക്കും. പലർ ക്കും പല ഇഷ്ട്ടാണല്ലോ ഇപ്പ നമ്മള് പറഞ്ഞണക്ക് നിനക്ക് ഇഷ് ഇഷ്‌ടപ്പെട്ട്
അതാ എനിക്ക് തോന്നുന്നേ ആ ഇത് കണ്ടവര് മിക്ക ഉള്ളവരും കൊള്ളത്
ആഹ് ആൻ തോന്നുന്നു കണ്ട മിക്കുള്ള ഒരു അതിനെപ്പറ്റി അങ്ങനെ കൂടുതൽ ചർച്ച ചെയ്യുന്നതും കേട് അല്ല അല്ല സത്യത്തിൽ അത് മോഹൻലാൽ ല് തന്നെ ഒരു ന്യൂസ് ചാനലില് വന്ന് പറഞ്ഞായിരുന്നു
ആ ആ
സിനിമ എന്താ ന്ന് ചോദിച്ചപ്പോ വലിയ പ്രതീക്ഷയൊന്നും വെയ് ക്കണ്ടാന്ന് മോഹൻലാലെന്നെ വന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെ പക്ഷെ ഇപ്പൊ ഇപ് ഇപ്പോഴത്തെ സിനിമകളൊക്കെ നല്ലതാണ്. പക്ഷെ നമ്മുടെ പഴയ സിനിമകളും കൊറേ ചിരി
ശരിയാ ഇപ്പ അങ്ങനെ കോമഡി ഇല്ല വലുതായിട്ട്.
ഇപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ കോമഡി വർക് കാവാൻ ഭയങ്കര പാടാ. ഏറ്റവും പാടെന്ന് പറയുന്നത് കോമഡി ചെയ്യാനാണ്. ബാക്കി എല്ലാ ഇമോഷൻസും നമുക്ക് ചെയ്യാൻ പറ്റത് കോമഡി ഒരാളെ ചിരിപ്പിക്കാന്ന് പറയുന്നത് ഭയങ്കര പാടാ പണ്ടത്തെ അങ്ങനെയൊക്കെ ആണെങ്കി പണ്ടത്തെ ശരി ക്കും ദിലീപിന്റെക്ക മിക്ക സിനിമയും കോമഡി സിനിമായിരുന്നു
ശരിയാ
എപ്പ കണ്ടാലും ഇപ്പ കണ്ടാലും നമ്മള് ആ രീതിൽ ഇരുന്ന് കാണുന്ന
എന്നാ നമ്മളൊരു ആയിരം വട്ടം ആ സിനിമ കണ്ട് ചിരി
അതേ കാണുമ്പോ അത് സത്യ അത് കാണുമ്പോ വീണ്ടും ചിരിക്കും സിഐഡി മൂസ മറ്റേ ഈ പറ ക്കും തളിക
ആ ക്വാളിറ്റി അങ്ങനെയാണ് അതൊക്ക
തെള കം അങ്ങനെ കൊറേ സിനിമ
എടീ ഇപ്പഴത്തെ സിനിമകളിൽ അങ്ങനെ ഇല്ലെന്നല്ല ഉണ്ട് ഈ പടക്കളം കണ്ടില്ലേ ആ കിടിലം സിനിമ അവരുടെ അഭി കോമഡി എല്ലാം സൂപ്പർ സിനിമ ഉം
അയിന്റെ ഇതും തീമും കൊള്ളായിരുന്നു കാരണം ആരും അങ്ങനെ അങ്ങനെ ഒരു ബോഡി സ്വാപ്പ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പൊ ആ ഒ കൊള്ളായിരുന്നു
ആഹ്
ഇപ്പൊ പക്ഷെ ഇപ്പൊ സിനിമകളില് പുതിയ പുതിയ വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആരും ചെയ്യാത്തതും അങ്ങനത്തേക്കെ ആയിട്ടുള്ളത് ഓരോന്നായിട്ട് അതേപോ മലയാള ഇൻഡസ്ട്രി ഇപ്പ നല്ല രീതിയിൽ വളർ
വളർന്ന് നദ ഉം
കാര്യം എടുത്താലും ഇപ്പൊ അഭിനയിക്കാൻ വരുന്നവരുടെ കാര്യം എടുത്താലും ഇപ്പൊ തന്നെയും വാഴ തന്നെ പുതുമുഖം അത്രയും കോടി ക്ലബ്ബില് കേറി ആഹ് അതെ വാഴ ത്രീ അതെ ഇനി പെമ്പിള്ളേരുടെ കഥ പറയാനായിട്ട് വാഴ ത്രീ വരും
പക്ഷെ അതെ ഇവരിങ്ങനാ വാഴ ത്രീ ഗേൾസിന് മില്യൻ എന്തരാ ബില്യൻസ് ഓഫ് ഗേൾസിന്റെ ഇതായിരിക്കുംന്ന് പറഞ്ഞ് ഏഹ് വന്നപ്പൊഴത്തേക്കും കൊറെ- കമന്റ് ഉണ്ടായിരുന്ന റീൽസിലെക്ക മെയിൽ ഷോവനിസ്റ്റ്കള് കൊറേ
സത്യം ഈ കാലഘട്ടത്തിലും ഇങ്ങനെയും മനുഷ്യരുണ്ട് ഇവരുടെക്കെ ചിന്താഗതി ഇങ്ങനാണ് ന്നും മനസ്സിലായത് ആ സിനിമയുടെ പോസ്‌ ച്ചർ വന്നതോ
സത്യ സത്യം - സത്യം എന്തുവാ പെമ്പുള്ളരെ കരച്ചിലും പീരീഡ്‌സ് പ്രസവൊക്കെ ആയിരിക്കും എന്താല്ലേ
സുഖ പ്രസവോം അ അത് മാത്രമാണ് സ്ത്രീ എന്നൊള്ളൊരു രീതിയില് മാത്രം കാണുന്നവരിപ്പൊഴും ഉണ്ട് അങ്ങനെയൊക്കെ ഒള്ളവരെ സത്യത്തി ഈ പോസ്റ്റർ കണ്ടപ്പ് ഇപ്പ അങ്ങനെയുള്ളവര് അവർക്കൊക്കെ വീണ്ടും ത്വര കേറി പറയാനായിട്ട് ഇങ്ങനെ പെൺ പിള്ളേര് ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങ് അയ്യോ
ചെലപ്പോ
അതെ ന അല്ല നല്ല ആഹ് നല്ലതായിരിക്കും
മ്
പെൺപിള്ളേരെ പറ്റിയുള്ള കഥകളും അതെ അപ്പൊ വാഴ ത്രീയും നല്ലതാവുമെന്ന് വിശ്വസിക്കാം നമുക്ക് എന്തായാലും പുതിയ സിനിമ എറങ്ങുന്ന സിനിമകളൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും കൂടുതലും നല്ലത് നമ്മള് ഫോണി കാണുന്നേ ടി വി കാണുന്നതിനെക്കാട്ടി നല്ലത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് തന്നെയാ
ശരിയാ
അതെ
മ്
ഏഹ് കണ്ടോണ്ടിരിക്കുവാരുന്നോ
ആഹ് കഴിയ കഴിഞ്ഞു കണ്ട് കഴിഞ്ഞ് കണ്ട് കഴിഞ്ഞ് കറക്റ്റ് സമയായപ്പ നീ വിളിച്ചി
ആണോ ഓക്കെ എന്നാ എനിക്കും കൂടി അയച്ചേക്ക് ഞാനും കാണാം
ഓ ഓ ഓക്കെ ഓക്കെ, മ്മ്. ശരി ശരി.